ന്ത ഹലോ
കേൾക്ക്ണ്ടോ
ആഹ് അൻക്ക് കേൾക്ക്ണില്ലേ
ആഹ് കേൾക്ണ്ട് ഇപടെ പ ഉം ഓലക്കേണ് ചോയ്ച്
ആഹ് അത്ശരി എന്താ മയെണ്ടവ്ടെ
മയക്കാറ് മൂടിറ്റ്ണ്ട്
ആഹ് അങ്ങനെ തന്നെ ഇവിടിം നിക്ക്ണത്
ആഹ് ശരി വ്വെടിഅങ്ങനെ ഇഞ് നല്ല ഇടിം മയക്കെ ഔ എന്തയ്ക്കാരം പേട്യാണ്
പേട്യാവോ ഇന്ന് എന്താ വായ റ്റു വന്ന് ട്ട്ണ്ടലേ യൂറ്റൂബ് ലൊക്കെ ആഹ്
യ്യ് കണ്ടോ
ഞാ കണ്ട്ട്ടില്ല എൻക്ക് ഒയ്‌വ്ട്ടിട്ടില്ല ഞാ അങ്ങനെ കാൺണം വിജാരിച്ചു നീയ് കണ്ടണത്
ഇല്ലടാ
ആഹ് അത്ശരി
ത്തിനിമക്കെ കാണല്ണ്ടോ
എങ്ങനെ
യ് സിനിമക്കെ കാണല്ണ്ടോ
ഞാനഅങ്ങനെന്നും കാണല് ഇതിന് നല്ല ഹൈപ്പ് കേട്ടപ്പോ ഒന്ന് കാണാനാഗ്രഹണ്ടായിര്ന്നു
ആഹ് ലേറ്റഡാണെന്നൊക്കെ പറിണേ ട്ടു പയങ്കര കാര്ച്ലൊക്കാര്ന്നു എല്ലാരും ന്നൊക്കെ പറിണേട്ടു
ആഹ് നല്ല നല്ല ഫിലിമാണെന്നൊക്കെ പറിണേ
ആഹ് ആഹ് ആഹ് ഞങ്ങളെ ഫാമിലീന്നേ മ്മാന്റെ ഫാമിലിന്നൊരു ആഹ് തോട്ട് ക്കോയ്നി അപ്പ അവ്ട്ന്ന് ഐൻ്റെ ക ഒര്കഷ് ബ്രദറ്ണ്ട് പറിണ് അത് കയ്ഞ്ഞിറ്റങ്ങള് വായറ്റു കാണാമ്പോര്ന്ണ്ട് പോണ്ട് ആരെങ്കിലും ഞങ്ങള് ഒര് പ്രാശ്യം കണ്ടതാ ആരെേലും പോര്ന്ണ്ടോന്ന് ചോയ്ക്യണ്ട് അപ്പയ്ന്റെ അടീലേ ഫാമിലീത്തെ ഓരോര്ത്തരും മെസേജ് ഞങ്ങള്കണ്ടു ഞങ്ങള്കണ്ടൂന്ന്
ആഹ് അത്പ്പേകദേശല്ലാവരും കണ്ട് ട്ട്ണ്ട്
നമ്മളെന്നെള്ളു കാണാത്തേ
ആഹ് കാണാത്തതായിട്ട് നമ്മളക്കെ തന്നെയൊള്ളു
ഐ ശരിയാ എന്തായാലും എന്താറിയാ കാണണം ഇപ്പൊ ഒന്നാമത് ഓട്ടിപില് കാണാൻ സമയം കിട്ടലില്ല ആദിക്കൊക്കെ എല്ലാ ഫിലിമുങ്ങനെ നാത്തൂനൊക്കെ ങ്ങനെ എല്ലതും ങ്ങനെ റട് ഡൗൺലോഡാക്കി തര്യോര്ന്നു പിന്നെ ഇവടെ വ കൊറെ നെറ്റ് വേണല്ലോയ്ന് എം ബി
ആഹ് ആഹ് അതാണ് അൺലിമിറ്റഡക്കെണങ്കില് ഓക്കെയാണ് നമുക്ക് എത്ര ടൈം ആണെങ്കിലും കണ്ടിരിക്കാലോ
ആഹ് അതെ അതെ പക്ഷെ ഇന്റെ അൺലിമിറ്റഡ് അല്ല അന്റേലാണോ
എന്താണ്
അൺലിമിറ്റഡ് ആണോ പാക്ക് കേറ്റല്
അല്ലല്ല ഇന്റേല് ഞാന് പൊതുവെ ടു ജിബി ആണ് കേറ്റാറുണ്ടായെ ഇന്റെല് ബാ ബാക്കിയാവാറ്ണ്ട് എനിക്കറീല വല്ലാതൊന്നും കാണാൻ ഞാൻ കാണാറുണ്ട് എന്നാലും ബാക്കിയാണ് കുട്ട്യാൾക്ക് കൊടുക്കാത്തത് കൊണ്ടായിരിക്കേ നമ്മള് മാത്രല്ലേ യൂസ് ചെയ്യ്ന്നേ അതോണ്ടായിരിക്കും
അതുകൊണ്ടായിരിക്കും പക്ഷെ ന്നാലും ഞാനും ചെല ദിവസം ഏഹ് കഹ് കം കംപ്ലീറ്റ് ആവൂല അപ്പം ഇൻക്ക് ഭായങ്കര വെഷമാണ് ബ് മ്മേ വെറ്തെ പൈസ കൊടുക്കാണല്ലോ ഇന്നിട്ട് ചെല ദിവസം നമ്മൾ വിചാരിക്കും എന്താ അത് പെട്ടെന്ന് തീരും അതെന്തെങ്കി ഒരു റീലൊക്കെ സ്ക്രോൾ ചെയ്താൽ പെട്ടെന്ന് നെറ്റ് തീരും
ആഹ് ആഹ്
യൂട്യൂബിൽ ഷോട്ട്സ് കണ്ടാ പെട്ടെന്ന് തീരും പക്ഷേ ലോങ് വീഡിയോസ് കാണുമ്പോം അ അത്ര പെട്ടെന്ന് തീരുന്ന കാണാറില്ല
ആഹ ഷോർട്സ് കണ്ടാ പെട്ടെന്ന് തീരുന്ന് പറയും അതുപോലെ ഇൻസ്റ്റ തുറന്നാ തന്നെ തീരുല്ലോ
ആഹ് ഇൻസ്റ്റ പെട്ടന്ന് ആഹ് ഞമ്മള് ചെല ദിവസം ഈ ഡ്രസ്സ്‌ അതിന്റെക്ക കാണുമ്പളേ ഒരു ഡ്രസ്സിൻന്റെ ന്റെ ഒക്കെ കാണുമ്പളേ അപ്പൊ തായെ ഒന്ന് ജസ്റ്റ്‌ സ്ക്രോൾ ചെയ്യുമ്പോ പിന്നെ ഡ്രസ്സിന്റെ തന്നെരിക്കും വരാ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അതായിരിക്കും ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്നോണ്ടിരിക്ക
അതാണ്
ല്ലെ ഞമ്മൾ
ആഹ് ആഹ് നമ്മളിപ്പൊ എന്തേലും ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കില് പിന്നെ ഫുള്ളായിട്ട് അതെന്നെ ആയിരിക്കും
ആഹ് ഇന്നാ മൂഡ് ഓഫ് ആണെങ്കിലോ ആ മൂഡ് ഓഫ് ആക്കാനുള്ളത് വേറെ വന്നോണ്ടിരിക്കും
ഹ് ഹ ഹ ആഹ് അങ്ങനെ ഇണ്ടാവാറ്ള്ളേ
ആഹ് ഇപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും ഇപ്പം ഞാൻ പ്രഗ്നന്റാണല്ലോ അപ്പൊ ആഹ് സമയത്ത് ഫുൾ പ്രഗ്നൻസിന്റതാ ഫുള്ള് അങ്ങൻത്താ വരല് ഇപ്പൊ ചെറീ കുട്ട്യാള് ആഹ് കുട്ട്യാളെ വീഡിയോസ് ചെറിയ കണ്ണും മൂക്കും ഇങ്ങനെ കാണിച്ചിട്ട് പ്രസവിച്ച കുട്ട്യാളുണ്ടാവൊല്ലൊ ച
ആഹ് ആഹ ആഹ
അങ്ങനത്തെ മാത്രം പിന്നെ കൊറച്ച് മുന്നേ വയറ് കാണ്തേരുന്നു അത് ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട്ണ്ട്
ആഹ് ശരി എങ്ങനെ വയറ് എങ്ങനെ ഫോട്ടോഷൂട്ടാണോ വയറ് കാണിച്ച് അങ്ങനെ ആണോ
അല്ല അതൊന്നല്ല ഞാൻ അനക്ക് ഇന്നാള് ഷെയറ് ചെയ്ത് തന്നില്ലേ വയറ് മറ്റേ ഗിഫ്റ്റ് ഹാമ്പർ മറ്റേ
ഏഹ് അതോ ഞാൻ വിചാരിച്ചു വയറ് കാണണതന്ന് പറയുമ്പളെ ഇപ്പൊ ഇങ്ങനെ ഫോട്ടോഷൂട്ട് കാണാറ്ണ്ടല്ലോ വയറ് പുറത്തോട്ടാക്കിയാണ്ട് ആഹ് അങ്ങനെ ഫോട്ടോസ് എട് ക്കാറുണ്ടല്ലോ അങ്ങനെന്തെങ്കിലും ആണെന്ന് വിചാരിച്ച്
അത് പറ്റത്തില്ല
ആഹ്
അങ്ങനെയല്ല ഞാൻ ഇത് പക്ഷെ ഫോട്ടോഷൂട്ട് അങ്ങനെയല്ല ഇപ്പ ഞമ്മളെ ഫ്രണ്ട്സ് ഒക്കെ നിന്ന് ഒരു കേക്കൊക്കെ ഇങ്ങനെ മുറി നമ്മളിങ്ങനെ അതൊരു രസാണല്ലോ പിന്നെ എടുത്ത് നോക്കുമ്പോ നമുക്ക് ഫസ്റ്റിലൊന്നും ഇപ്പം ഞമ്മ ഞമ്മള് ഞങ്ങളെ ഫ്രണ്ട്സിൽ ആര്തും ഞങ്ങള് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അന്നൊന്നും ഞമ്മക്ക് അത്രയ്ക്കുള്ളരു അങ്ങനെ ഫസ്റ്റില് ഒന്നും അത്ണ്ടായില്ല
അത്രയും കുറേ മുന്നേണ് അവരുടെയൊക്കെ പ്രസവം കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞാൻ ചോയിക്കാ ഒരു മൂന്നാല് വർഷത്തിനുള്ളില് കഴിഞ്ഞവരാണോ അതോ കുറേ വർഷം മുന്നാണോ എഴെട്ട് വർഷം അങ്ങനെക്കെ ആണോ
അതല്ല ഈ ഏഴ് എട്ട് വർഷം കഴിഞ്ഞി ട്ട് ഈ മൂന്ന് കൊല്ലാം കഴിഞ്ഞ് പ്രസവിച്ചോലും ഉണ്ട് പക്ഷെ ആ സമയത്ത് അങ്ങ നൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മള് കുട്ടികളെ കാണാൻ എന്താ മുക്കണം
ഏഹ് ഇല്ലേ
ഉം എങ്ങനെയുണ്ട് അന്റെ അസുഖങ്ങളൊക്കെ എങ്ങനെയുണ്ട്
അസുഖങ്ങളൊക്കെ നല്ല രീതിൽ മുന്നേറിക്കൊണ്ടിരിക്ക്ണ്ട്
ആഹ് അല്ല എത്ര അങ്ങനെ എത്ര പ്രാവശ്യം ഇങ്ങനെ നല്ലോ പോണുണ്ടോ
ആഹ് നന്നായിട്ട് വൊമിറ്റെയ്യണ്ട്
ആഹ് കാരണേ എന്താ പറയാ എനിക്കൊരു ഈ ഒരു പെരുന്നാക്ക് ഇങ്ങനെ പ്രഗ്നന്റ് ആയ സമയത്ത് ഭയങ്കരായിട്ട് ലൂസ് ഹോൾ ഉണ്ടായിരുന്നു അപ്പം അത് ഉണ്ടായ ഭയങ്കര പ്രശ്ന കാരണം നമ്മളെ ശരീരം
ഉം ആഹ് തളരല്ലേ പിന്നെ ഉപ്പിട്ട് കഞ്ഞിവെള്ളം കുടിക്കുക അതൊക്കെ നല്ലതാണ് നാരങ്ങ വെ നാരങ്ങ ഉണ്ടല്ലോ കട്ടൻചായേൽ നാരങ്ങ ആക്കിട്ട് അങ്ങനെ അതൊക്കെ നല്ലതാണ് കൊറെക്കെ ആശ്വാസം കിട്ടും അങ്ങനത്തെ ടൈമില്
ആഹ് അതെതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ അതാണ് ക്ഷീണി പോവും പെട്ടെന്ന് ക്ഷീണിച്ച് പോവും
ഇത് ആഹ് ഈ രണ്ട് ഷീല എടുത്തിണ്ടായിരുന്നില്ലേ അതൊക്കെ ഡിസൈൻ ചെയ്തോ
ആഹ് ഒന്ന് അടിച്ചു ഇട്ടു മറ്റത് അടിച്ചിട്ടില്ല നാളെ നി ബന്ദിപൂര് പോണം വിചാരിക്ക്ണ്ട് അപ്പഴേക്കും ഇനി രാത്രി വയ് ഇപ്പ വയ് വൈകുന്നേരയില്ലേ ഇനിപ്പോ പോവുമമ്പം വാങ്ങിണ്ടായില്ലല്ലോ അന്ന് നാളെ സുബീക്കാരി
ഉം ഉം ആരൊക്കെ വേറെ നിങ്ങളെ ഫാമിലി മാത്രണോ
ഞാനും ഹസ്ബന്റും മക്കളും ഉള്ളു നമ്മള വണ്ടിയില് പിന്നെ വേറൊരു ഫ വേറൊരു ഫ്രണ്ടും ഒലും ഒല വണ്ടിയില് നമ്മള് ജസ്റ്റ്‌ ഒരു ലോങ്ങ്‌ ഡ്രൈവ് മക്കളൊക്കെ ഉമ്മ വന്നിരുന്നു ഹസ്ബൻന്റിന്റെ ഉമ്മ അപ്പം അവിട ആഹ് അപ്പൊ ആള് ആള് വന്നാണ്ട് ഇവിടെ ഇയ്യ് വന്നപ്പം ഇന്നാള് കണ്ടിട്ടുണ്ടോ അറിയില്ല വിറക് കൂട്ടിയിട്ടിരുന്ന് ഒരു ഭാഗ ത്ത് വിറകല്ല അപ്പുറത്തെ വീട്ടില് അപ്പുറത്തെ തൊടുല് മറ്റേ മരം മുറിച്ചപ്പോ ആ മരത്തിന്റെ കൊമ്പ് ഒന്നായിട്ട് ഇങ്ങട് വീണിട്ട് അത് വിറകാക്കി അവിടെ വെച്ചിരുന്ന അത് ഞങ്ങക്ക് ഉപയോഗി നമ്മളാണെ അങ്ങനെ ഒരു ഭാഗത്ത് കൂട്ടിയിടുവല്ലോ അത് അ ഫുള്ളും ഉമ്മന്ന് വന്നാണ്ട് ഫുള്ള് ആ വെയിലത്തിക്കിട്ടു അപ്പൊ ആൾക്ക് കൊണ്ടുപോകാനയിരിക്കുന്ന് ക്കും വേണ്ടി ഉണ്ടാക്കിയണെന്ന് പറഞ്ഞു അപ്പം ഇപ്പം അത് മൂടിയിട്ട് ഇങ്ങനെ ഇരിക്കാണ് അപ്പം മക്കൾ ഒല കൂടെ പോയി
അയ്ശെരി പിന്നെന്താ സ് കൂൾ പർച്ചേസൊക്കെ കഴിഞ്ഞോ സ്കൂളൊക്കെ തുറക്കാനായില്ലേ
ഇല്ലടാ പർച്ചെയ്‌സ് ഒന്നും കഴിഞ്ഞിട്ടില്ല അത് തൊടങ്ങുമ്പം തന്ന ആകെ ടെൻഷനാ അനക്ക്ണ്ടോ
ഉം അതെന്താച്ചാ പുറത്തല്ലേ എന്തെല്ല വാങ്ങണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടല്ലോ
സാധനങ്ങൾ ഞമ്മക്ക് സാധനങ്ങള് ആഹ് മ്മുക്ക് സാധനങ്ങളുടെ എണ്ണം കുറയരുത് എന്നുള്ള ടെൻ ഞാൻ ഇങ്ങനെ ആലോയിക്കും ആണുങ്ങക്കെ എത്ര പൈസ വേണം
അവർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് കാരണം ഇതിന് പൈസ ഉണ്ടാക്കുന്ന അവരാണല്ലോ നമ്മള് സാധനങ്ങളല്ലേ വാ
ആഹ് കളക്റ്റ് ചെയ്യ്ണൊള്ളൂ എന്നാ ഞമ്മൾ അതൊന്ന് നോ ക്കൂല്ല്യ നമ്മള് ആ സമയത്തെ പിന്നെ നമ്മുക്ക് വിഷമം കൂടിട്ട് എന്താ പറയാ പക്ഷെ
മക്കളിപ്പ എല്ലാവരും അങ്ങനത്തെ ഏത് കുട്ടികളടുത്തും ഒന്നും ഇല്ലാത്തതില്ലല്ലോ അപ്പൊ നമ്മളെ മക്കളായിട്ട് ഒന്നും കൊറെയരുത് ന്ന്ള്ളൊരു ആഹ് അതാണ്
അത് ശെരിയാണ് കാരണം ഓരിങ്ങനെ കാണുമ്പോ മ്മ അത്ണ്ടായിരുന്നു ഓളെടുത്ത് അത്ണ്ടായിരുന്നു ഇവളെടുത്ത് അങ്ങനെ പറുമ്പോ ഞമ്മക്കും തന്നെ ഒരു ഭയങ്കര വെഷമാണ് കാരണം നമ്മളെ പ്രായത്തിൽ ഉൾക്കാ ണ്ടല്ലോ
ഉം ഉം
പിന്നെ ഇപ്പ സ്റ്റാറ്റസ് ആയാലും ഇതോക്കെ ഓര് കാണല്ലേ
അതാണ്
ആഹ് അപ്പൊ നമ്മക്ക് വെഷമാണ്
ഉം ഉം പിന്നെ അൻ അന്റെ കാലിന്റെ നീരൊക്കെ പോയോ പിന്നെ കാലുമ്മേ നീരൊക്കെ ഉണ്ടന്ന് പറഞ്ഞിരുന്നുന്നാള്
ഉം ഇ ഇപ്പൊ രണ്ട് മൂന്നാലീസായിട്ട് നീരില്ല ഇനി നാളെ നീര് വന്നോളും
ആഹ് നാളെ കാല് തൂക്കിട്ട് പോകുമ്പോല്ലേ
ഉം ഞാൻ കാല് നല്ലോണ്ണം ആഹ് ഫ്രൻ്റ്ത്തെ മിററിൻ്റെ അഹ് നെറൂക്കാണ്ട് കേറ്റിക്കും
ആഹ് എന്നാലും അത് പിന്നെ നീരങ്ങനെ വരില്ലല്ലോ
കൊറച്ച അത് അത്യാവശ്യം ഉയരത്തിലാണല്ലോ കാല് കാലിങ്ങനെ പൊന്തിങ്ങ ലെ ആദ്യൊക്കെ നമക്കൊരു മടിയായിരുന്നു കാരണം നമ്മളാദ്യം നമ്മളതില് ഹസ് ബെൻ്റിനെ ബഹുമാനിച്ചണം അങ്ങനെ ഇപ്പ അങ്ങനെന്നുല്ല അങ്ങനെയല്ല പ്പ ഞമ്മളിപ്പോ ക്ഷെ നമ്മളൊറ്റക്കാകുമ്പോ നമുക്ക് അങ്ങനത്തെ പ്രൈവസിം കാര്യങ്ങളും
ട്ട് നോക്കാന്നല്ലാതെ
അതെ അതെ ഇപ്പ അങ്ങനൊന്നുല്ല പക്ഷെ ആദ്യകൊക്കെ കാല് പൊന്തി കത് അങ്ങനെക്കെ പറയും നമ്മള് ഇല്ലേ നമ്മള് ഇപ്പം ഞങ്ങളെ വീട്ടില് ഇപ്പിം
ചിന്താഗതിയല്ലേ അന്നത്തെ കാലത്ത് അവരെങ്ങനെ പറയുന്നു ഇന്ന്പ്പോ അതൊന്നും ആരും നോക്കുന്നില്ലല്ലോ
ഇല്ല നോക്കണോലും ഉണ്ട്ട്ടോ നമ്മളെ വീട്ടിലൊക്കെ ചെന്നാല് അടികിട്ടും
അയ് ശെരി ഓർത്തഡോക്സായിരിക്കൂല്ലെ
ഉം അതെ നിങ്ങള് പിന്നെ ഭയങ്കരമായിട്ട് ലിബറലായോണ്ട്
അയ് ശെരി
നമ്മളൊരു ഗ്രാമപ്രദേശത്ത്ള്ള ആൾക്കാരല്ലേ
ആഹ് ആഹ് അതൊണ്ടായിരിക്കും ഇപ്പന്ന ഇപ്പ ആരും അങ്ങനെ അങ്ങനെ
ഇല്ലല്ല ഞാൻ ഇന്നാള് ഞാൻ പറഞ്ഞില്ലേ വയനാട് പോയപ്പോ ഞാന് ഫ്രൻ്റ്സീറ്റിന്റെ ബാക്കിലല്ലേ ഇരുന്നീന്ന് എന്നിട്ട് ഞാൻ ആഹ് കാല് ഇതിന്റെ എടേക്കൂടെ ഞാന് ഡ്രൈവറെ മടിന്റെ ആ സൈഡക്കാണ് വെച്ചു കൊടുത്ത് അപ്പം ഹസ്ബൻഡിന്റെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടായിന്
ആഹ് ഉപ്പൊല്ല നമ്മള് കാല് അതായത് പ്രഗ്നന്റ് ആയ ടൈമാണ് അതൊക്കെ അപ്പ എല്ലാർക്കും ചിന്തിക്കാൻ കഴിയൂലേ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ സുഖത്തിന് ഇരിക്കല്ലോ
പക്ഷെ നമ്മക്ക് ഓരോ തോന്നല്ല ആണ് അപ്പൊ ഞാനിപ്പം ഹസ്ബൻഡറിന്റെ കൂടെ ഒരു ഫ്രണ്ടും പാടണ്ട്ന്ന് പറഞ്ഞിന്
ആഹ്
ആഹ് ഓള് ഒരില്ലന്ന് പറഞ്ഞു പിന്നെ അപ്പൊ പറഞ്ഞു വി ചാ പിന്നെ നമുക്കൊരു ഞാ ഒന്ന് കട്ടാക്കിട്ട് വിളിക്കാവേ
ആഹ് ആഹ് ഓക്കെ ശരി